ഹലോ
ഹലോ
ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ
ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ സുഖാണ്
ഉം ഇപ്പ എന്നാ എടുക്കുന്നു ഫുഡൊക്കെ കഴിച്ചോ
ഫുഡ് കഴച്ചിട്ടിരിക്കുക ഇല്ല ഇപ്പ മഴയില്ല
ഈ വർഷത്തെ മഴയൊക്കെ എങ്ങനെയുണ്ട്
കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും കുറവുണ്ട്
വളരെ കുറവാണോ മഴ
ഹലോ
ഹലോ
ആഹ് പറഞ്ഞോ
മഴ എങ്ങനെയുണ്ട് കുറവുണ്ടോ
കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും കുറവാ
ഓക്കെ അവിടെ മാമ്പഴൊക്കെ ഉണ്ടോ
ആഹ് ഇപ്പോ തീരാറായി
മാമ്പഴൊക്കെ ആ ഏത് സമയം ഫോണിൽ തന്നെ പണിതിരിക്കുകയാണോ അതോ എന്തെങ്കിലും എന്റർടൈയിൻമെന്ന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ വീട്ടിലിരുന്ന്
വീട്ടിലിരുന്ന് പേപ്പർ ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്
എന്ത് ക്രാഫ്റ്റ് ചെയ്ത് എന്തൊക്കെ ക്രാഫ്റ്റ് ചെയ്തു പേപ്പർ ഉപയോഗിച്ച്
പേപ്പർ വെച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി
ഫ്ലവേഴ്സ് മാത്രെ ഉണ്ടാക്കിയൊള്ളൂ ഉം പിന്നെ വീട്ടിലാരും എന്നാ പറയുന്നു
വീട്ടിൽ എല്ലാരും സുഖമായിട്ട്ിരിക്കുന്നു
ആഹ ഓക്കെ വീട്ടിലരൊക്കെ ഉണ്ട്
ഓക്കെ വീട്ടിലമ്മ അ
വീട്ടിൽ ആരൊക്കെയുണ്ട്
ചേച്ചി അമ്മ അച്ഛൻ ചേച്ചി വെല്ലിയമ്മ
ഓക്കെ കസിൻസ് വീട്ടിലൊന്നും പോയില്ലേ അവധിയായിട്ട്
ഹലോ
കസിൻസ് വീട്ടിലൊന്നും പോയില്ലേ ഹലോ ഹലോ
ഹലോ കേക്കവോ ഇടയ്ക്കു റേഞ്ച്
കേക്കാം കസിൻസിന്റെ ഹലോ
അല്ല വൺ വൺ വീക്ക് ആയിട്ട് ഞാൻ അമ്മയുടെ സിസ്റ്ററിന്റെ വീട്ടില് ഹലോ